കേക്ക്ണ്ടാ
ആടി കേക്ക്ണ്ട്
ആഹ് വെറുതെ വിളിച്ചതാ
ആഹ് ആഹ്
ഇവിടെ ഒറക്കൊന്നു വര്ണില്ലാ ഇന്ക്ക് ഒരു സുഗല്ലടി ആഹ് വിളിച്ചു മൈൻഡ് ഒക്കെല്ല ശാരീരികമായിട്ടും മാനസികായിട്ടും ഒക്കെ അല്ല
ഏഹ് ഞാൻ രണ്ടൂസം മുമ്പ് വിളിച്ചപ്പം നീ പറയണ്ടായിരുന്നു വയ്യാന്ന് പറയുന്നു വയറു വേദന എന്താന്ന് പറയ് എന്തായി ഹോസ്പിറ്റലി കാണിച്ചാ
ഹോസ്പിറ്റല് കാണിച്ചിട്ടില്ല ഇന്ക്ക് ഇപ്പം പിരീഡ്സ് ആവാനായി എങ്ങനാ വെച്ചാ ഇതാവണ നമുക്കറിയാലോ ഇങ്ങനത്തെ വേദനയന്ന് പക്ഷെഇനിക്ക് പണ്ട് മുതലേ എനിക്ക് പിരീഡ്സായപ്പം മുതലേ എനിക്ക് എങ്ങനെസ് പിരീഡ്സാ മുന്നേ ഇന്ക്ക് ഒരു വയറുവേദന ണ്ടാവും ആഹ് വയറുവേനച്ചാ പിരീഡിസ്ന്റെ വേതന നല്ല നോർമൽ ഒരു വയറുവേന അത് ഈ ഡേറ്റിനിപ്പോ ഇനക്കിപ്പോ സാധാർണ ഇൻക്ക് മുപ്പതാംതി ആരുന്നു ഇന്ക്ക് അഞ്ചാംതി ആരുന്നു ഡേറ്റ് അഹ് കേറി അഞ്ച് മാറി മുപ്പതായി മുപ്പത് കേറി ഇരുപത്തിയാറായി ഇരുവത്താറ് കേറി ഇരുവത്ത്നാലായി ഇരുവത്ത്നാല് കേറി ഇരുവത്തിമൂന്നായി ഇതിപ്പോ ഇരുപത്തിമൂന്നാണെങ്കിലും ഇതിപ്പോ ഇന്ന് ഇപ്പോ ഇരുവതല്ലേ ആയിട്ടൊളൂ ഇന്ന് പത്തൊമ്പത് നാളെ ഇരുവത് അപ്പൊ ഇന്ന് നല്ല പെയിന്ണ്ട് പിരീഡ്സിൻ്റെ പെയിന്ണ്ട് ഇൻക്ക് ഒരാഴ്ച മുന്നേ നോർമൽ ഒരു വയറ് വേദന വരും ഒരു കാല് കടച്ചിലും ഒരു വയറ് വേദന പക്ഷേ എഹ് പിരീഡ്സ് ആവില്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും വരെ പിരീഡ്സ് ആവുന്നില്ല അങ്ങനെ അപ്പോ ഇതിപ്പോ ഇൻക്ക് കൊറച്ച് ദിവസാ ഇവിടെ ഹോസ്റ്റലീത്തെ ഫുഡ് പറ്റാണ്ട് ഇൻക്ക് വയറ് വേദനണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ശോധനത്തിന്റെ പ്രശ്നായിരിക്കും ഞാൻ നോർമലി അങ്ങനെ എഹ് ടോയ്ലറ്റില് പോവാറില്ല ഇവിടെ വന്ന് കഴിഞ്ഞാല് എനിക്ക് ഇനി ഇബടത്തെഇതും ലൈഫ് ഇവടത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ലൈഫ് സ്റ്റൈലും എനിക്ക് വ്യത്യാസണ്ട് പിന്നെ ഇവടെ വന്ന സമയത്ത് ഒരു മൂന്ന് മാസം ഇൻക്ക് ഇതേ സൈം വയറുവേനണ്ടായ്രുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഫുഡ് ചേഞ്ച് ആയതല്ലേ അവിടുത്തെ ഫുഡുംഅല്ല ഇവിടത്തെ ഫുഡും വ്യത്യാസംണ്ടല്ലോ അപ്പൊ ഫുഡ് ചേഞ്ച് ആയത് പിന്നെ ആ ടൈം ഞാന് കറക് ന്റെ വീട്ടില്ന്ന് പറഞ്ഞ ഒരു കറക്റ്റ് ടൈമിന് കഴിക്കണാളാ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നമ്മള് ഒര് കറ സ്കൂളില്ലാത്ത സമയം ആണെങ്കിലും രാവിലെ ഉച്ചക്കും വൈന്നരൊക്കെ ഇന്ക്ക് ഒരു ടൈമിംഗ് ഉണ്ട് ഫുഡ് കഴിക്കാൻ തോന്ന്യാ നേരത്ത് ഞാൻ കഴിക്കൂല്ല തോന്ന്യാ നേരത്ത്ന്ന് വെച്ചാ ഈ നോർമലി നമ്മള ബ്രേക്ക് രാവിലെ ഇത്ണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ
ആഹ് ആഹ് നീ രാവിലെ രാവിലെ മോണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോ അതോ
വീട്ടില് ഞാൻ എപ്പോഴും കഴിക്കും വീട്ടില് ഞാബ്രേക്ക്ഫാസ്റ്റ് കി പക്ഷെ വീട്ടില് ക്കാത്ത ബി വീട്ടില് കഴിക്കാത്ത കുട്ടിയളിണ്ട് ഇഷ്ടം പോലെ. അപ്പോ ഞാൻ എങ്ങനെയാച്ചാല് വീട്ടില് ബ്രേക്ക് ഫാസ്റ്റ് കഴിക്കും ഉച്ചക്ക് ഒരു കറ ടൈമ് ചോറയ്ക്കും വൈകുന്നേരം ചായ കുടിക്കും ചായ എല്ലാ ദിവസും കുടിക്കൂല ചായ കൂടെ വല്ല സാക്സുണ്ടാവും അധികം ധികം ഓയിലായിട്ടുള്ള ഫുഡാളല്ല ഞാ കൊറച്ച് ഹെൽത്തൊക്കെ നോക്ക്‌ണാളാ ഓയിലല്ലാ
ആഹ് ഇൺ
ഫുഡ് ഇണ്ടാവും സ്റ്റീമെയ്ത ഫുഡും കാര്യങ്ങളും ഇങ്ങനെ അപ്പങ്ങള് അങ്ങനത്തെ പായസം അങ്ങൻത്തെ സംഭളൊക്കെ ഇണ്ടാവും. അപ്പൊ അത് ഇ എല്ലാ ദിവസവും ഞാൻ ചായുടിക്കില്ല എടക്ക് നമക്കൊരു പൂതി തോന്നുമ്പോ അമ്മള് ഉള്ളിവട പഴംമ്പൊരി പരിപ്പ് വട മസാല ബോണ്ട സുഖീയൻ ഇണ്ടല്ലോ ചെറുപയറ് ഇങ്ങളവിടെ ഇണ്ടോ അത്? അവിടെ ഇണ്ടോന്ന് ഇൻക്കറിയില്ല ഇങ്ങളവിടെ ഉണ്ടോ അത് സുഖിയന്?
ആഹ് സുഖിയനോക്കെ ഞങ്ങളെ ഇവിടെണ്ട് അതായത് ആ മറ്റേ സംഭവത്തിനകത്ത് ചെറുപയ്രും
ഒരു ഒരു കട്ടിയുള്ളോരു മാവ്. അത് ആ മാവ് എന്തോണ്ടാ ഇണ്ടാക്കണെ എനിക്കറിയില്ല ചെറുപയറ് ചെറുപയറും
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്.
എന്റെ ഉമ്മാക്ക് ഇഷ്ടുള്ള സാനാ അത്.
ആഹ് ആഹ് ഞാ കഴിച്ചിട്ടുണ്ട് ട്ടാ അത് ആം.
മസാല ബോണ്ട. പിന്നെ പരിപ്പ് വടയോക്കെ എപ്പോഴെങ്കിലും ഒരിക്ക ഇണ്ടാക്ക്‌ണത പരിപ്പ് വട ഹ് പിന്നെ ഉഴുന്നുവടൊക്കെ
ആഹ് പക്ഷെ അമ്മ അതൊക്കെ ഇണ്ടാക്കും പക്ഷെ അമ്മക്ക് ഉഴുന്ന് പാട ഉണ്ടാക്കിയ കിട്ടില്ലാടി. അത് ആഹ് കശക്കും ഉഴുന്ന് വട.
ഉഴുന്ന് വട എല്ലാവർക്കും ശരിയാവണം എന്നില്ല ഡി ചെലവർക്ക് മാത്രം ശരിയാവോള്ളു. അത് ഉഴുന്നു വട എന്റുമ്മക്ക്‌ ആദ്യൊക്കെ എന്റുമ്മ അദ്യൊക്കെ ഇണ്ടാക്കുന്ന ഉഴുന്നുവടാന്നർഞ്ഞാ ഇങ്ങനത്തെ കശ്കടം ഒ ക്കയ്ക്കണ പ്രശ്നല്ല പക്ഷെ അത് കട്ട്യോ ഒന്നെങ്കി നമുക്കത് കഴിക്കാൻ പറ്റി ത്തില്ല കട്ടികൂട കൂടുതലായിട്ട് അധികം ഇത് ഭയങ്കര ഉഴുന്ന് വടാന്നർഞാ കോർച്ച് സോഫ്റ്റ് ഉള്ള സാനല്ലേ പക്ഷെ
ഉം.
സോഫ്റ്റല്ല കൊറച്ച അധികം കട്ടി കൂടുതലായിരിക്കും. അങ്ങൻത്തെ പ്രശ്നങ്ങളൊക്കെ അയിന് ഇണ്ടാവും അതോണ്ട് അങ്ങനെ കഴിക്കലില്ല. ഇണ്ടാക്കലില്ല പിന്നെ ഇപ്പോ ഇമ്മ അങ്ങനെ എന്തോ ഇങ്ങനെ വീഡിയോസോക്കെ കണ്ടിട്ടാന്നറീല്ല ഇപ്പോ ശരിയായി ശരിയായി ഇപ്പോ ഓക്കെ ആയി.
ഉഴുന്ന് വട പക്ഷെ എന്നാലും എടുക്കണ്ട ഈ മസാല ബോണ്ട അല്ലേ ഉരുളക്കെഴങ്ങിന്റെ മസാല വെച്ചിട്ട്ള്ള ബോണ്ട അതമ്മക്ക്‌ ഇഷ്ടാ. അത് വീട്ടിലെ എല്ലാവരും കയിക്കും അത് പിന്നെ ഉള്ളിവട പിന്നെ ഇതൊക്കെ ആണ് പണ്ട് ഇണ്ടാക്കിയിരുന്നെട്ടോ. ഇപ്പൊ നമ്മള് ഓരോ സാനങ്ങള് നൂഡിൽസ് കൊണ്ട് പല വെറൈറ്റി സംഭവങ്ങളും ഉണ്ടാക്കും പാസ്ത പിന്നെ നമ്മള് ഓരോ ന നമ്മള് ഫോണിൽ നോക്കീട്ടൊക്കെ അങ്ങനെ ഓരോ ഇ സംഭവങ്ങളുണ്ടാക്കും കൊറച്ച് അധികം ഹെവി ആയിട്ടുള്ള ഇണ്ടാക്കും. അപ്പൊ രാത്രി നമ്മള് പൊതുവെ നമ്മള് രാത്രി ലൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കാ. അപ്പൊ ഈ പാസ്തയൊക്കെയുണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ നമ്മള് രാ ത്രി വേറെ ഫുഡ്ഡ് കഴിക്കണ്ട ആവശ്യല്ല ഇത് കഴിച്ചാ തന്നെ മതി പക്ഷെ അത് ഹെൽത്തിനത്ര നല്ലതല്ല പക്ഷെ നമ്മള് എപ്പഴും കഴിക്കണൊന്നില്ലല്ലോ എപ്പഴേങ്കിലൊക്കെ അല്ലേ കഴിക്ക്യാ പിന്നെ നമ്മള് ഹോട്ടലിലുണ്ടാക്കണ പോലെ നമ്മുടെ ഏഹ്
അല്ല പിന്നെ ഹോസ്റ്റലിൽ പോകുമ്പോ നല്ല ഫുഡ് കിട്ടില്ലല്ലോ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് മാത്രവല്ലേ
ഹോസ്റ്റലിൽ ഇണ്ടാകുമ്പൊ നമുക്ക് ക്രെയിവിങ്സ് ഉണ്ടാവും ഹോസ്റ്റലിൽ ഇണ്ടകുമ്പൊ നമുക്ക് ക്രെയിവിങ്സ് ഉണ്ടാവും
വീട്ടി വരുമ്പോ മാത്രമല്ലേ നമുക്ക് ഇണ്ടാക്കാം നല്ലത് കഴിക്കാൻ പറ്റു
അപ്പൊ ഞാനിപ്പോ ചെല സംഭവങ്ങളൊക്കെ ഞാന് കണ്ടിട്ട് ഞാന് എടുത്ത് വെക്കും എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടാക്കും ഹോസ്റ്റലിത്തെ ക്രെയിവിങ്ങ്സൊക്കെ വീട്ടിൽ പോയ നമ്മളത് ഇതാക്കും അങ്ങനെ ഇതാക്കും ഈ ഹോസ്റ്റലിൽ വന്നപ്പോ എനിക്ക് എന്തൊ ഉം
ആഹ് ആ കുട്ടി എന്ത് ചെയ്യൂന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ഇൻസ്റ്റയിലെ ഫീഡ് മൊത്തം ഫുഡ്ഡിന്റെയാ വേറൊന്നും വരില്ല ഇൻസ്റ്റയിലെ ഫീഡ് മൊത്തം ഫുഡ്ഡിന്റെയാ പിന്നെ നമ്മള് ഇവിടുത്തെ ഹോസ്റ്റലിൽ ഇഷ്ടവില്ലാത്ത ഫുഡ്ഡൊക്കെ കഴിക്കത്തില്ലേ അപ്പൊ ബിരി ബിരിയാണ്ടിയും അങ്ങനെ അങ്ങനെ ഇൻസ്റ്റശില് ഫീട് വരുല്ലോ അപ്പൊ ആ റീൽസ് ഇരുന്ന് നോക്കി നോക്കി ഇരുന്ന് ഫുഡ്ഡ് കയിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നെ കണ്ടിട്ടുണ്ട്
അത് എനിക്കും ഉണ്ട് ആഹ് കുട്ടിയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് ഈ കുട്ടിക്ക് ഇതൊക്കെ കഴിക്കണംന്ന് ആഗ്രഹവുണ്ട് പക്ഷെ ആഹ് കുട്ടിയുടെ വെശ പ്പാണ് ഇതിന് ആഗ്രഹങ്ങൾ വരുത്തണത് ആഹ് കുട്ടിയുടെ വയറ് ഫില്ലാണെങ്കിൽ ആഹ് കുട്ടിക്ക് ഇതൊന്നും കഴിക്ക ക്കാൻ തോന്നൂല്ല പക്ഷെ ആഹ് കുട്ടിക്ക് നല്ല വെശക്കണണ്ട് അപ്പൊ വെശ ക്കണ സമയത്താണ് അവൾക്ക് ക്രേവിങ്ങ്സ് വരുക അപ്പൊ ഇവള് അത് കണ്ടുകൊണ്ട് ഇത് കഴി ക്കുമ്പോൾ ഇവടെ വയറ് നെറയും ഇവളെ മനസ്സും നെറയും ഇവളടെ വയറും നെറയും കാരണം നമ്മള് ഇത് അപ്പൊ നമ്മള് അപ്പൊ അവൾക്കന്ന് പറഞ്ഞാ എന്തെങ്കിലും കഴിച്ചാ മതിയായിരിക്കും അതന്നെ വെണോന്നില്ല അതിപ്പൊ നമുക്ക് കിട്ടില്ലലോ ഇപ്പൊ ഈ പറഞ്ഞ ബിരിയാണിയും രാത്രി നേരത്തൊന്നും ബിരിയാണിയും അല്ലേ മീനോ നാട്ടിത്തെ ഫുഡ്ഡോ അല്ലെ പാസ്തയും ചോറും പൊരിച്ചതും ഉപ്പേരിയും പയറ് കറിയും ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പൊ അവള് അങ്ങനെ ഒന്ന് സ അവള് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും അത് കാണുമ്പോ അത് അതോടൊപ്പം തന്നെ അവളെ വയ വയറ് നിറഞ്ഞാൽ ചിലപ്പോ അവള് വയറ് ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ അവള് കാണില്ലായിരിക്കും
ഉം
അല്ലാതെ വിശക്കണ സമയത്തായിരിക്കും അവളത് കൂടുതല് കാണുക തോന്നണങ്ങനെ
കണ്ട്ക്കണ് കണ്ടിട്ടുണ്ട് അവള് ഏഹ് ഇനീപ്പൊ ഇന്ന് അപ്പഴേ ഞങ്ങള് ഇവിടെ ഇഡ്ഡലി ആയിരുന്നേ അപ്പൊ അത് കഴി ക്കാൻ വല്ല ടേസ്റ്റ് ഒന്നുമില്ല ഏഹ് വെന്ത് മര്യാദക്ക് വെന്തിട്ടൊന്നൂലേ ഏഹ് പിന്നെ കടലക്കറിയുന്നത് വല്ലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫി റീൽസ് നോക്കി ഫുഡ്ഡ് കഴിക്കുന്നെ കണ്ടു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞെ എനിക്കിങ്ങനെ കണ്ട് കഴിച്ച് കണ്ടല്ല കണ്ടിട്ട് കഴിച്ചേപ്പറ്റോളോ പറഞ്ഞിട്ട്
അതവളെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യോല അവൾക്കിപ്പോ നേരിട്ട് കഴിക്കാൻ പറ്റുല്ല അപ്പൊ അവളെ അവള് അവൾടെ സാഹചര്യത്തിൽ അവൾ അത് ഒതുങ്ങി ജീവിക്കുന്നുണ്ട് അവൾ ഇത് കഴിക്കണംന്ന് ആഗ്രഹവുണ്ട് പക്ഷെ അവൾക്ക് കിട്ടില്ല അപ്പൊ അവൾ എന്താ ചെയ്തേ അവൾ അവളുടെ മനസ്സിനെ സാറ്റി അതായത് നമ്മളെ മൈന്റിന് അറിയില്ലല്ലോ നമ്മളിത് എന്താ കഴിക്കണെന്നുള്ളത് ഏഹ് എ അതായത് മ്മച് ആ വയറിനന്ന് പറഞ്ഞാ വയറിന് ഇന്ന സാധനം വേണംന്നില്ല വയറിന് എന്തെങ്കിലും കഴിച്ചൊന്ന് വെശപ്പടങ്ങിയാ മതി നമ്മളെ മനസ്സിനാണ് കെറെൻസ് അപ്പോ ഇത് കാണുമ്പോ നമ്മളെ മനസ്സിന് സമാധാനം കിട്ടും ഏ എന്താണോ കഴിക്കുന്നത് ആ കഴി ഇപോ നമ്മ വയറും നെറയും മനസ്സിനേം വയറിനേം - ഒരുപോലെ നറക്കാൻ പറ്റുന്ന ഒരു കാര്യണ് അവള് ചെയ്യേണത് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ നല്ല ബുദ്ധിയുള്ള കുട്ടി കുട്ടികളായി ഇങ്ങനെ വേണം ഇള്ള സാഹചര്യത്തില് അവര്- ഏ ഹാപ്പിയിട്ട് ചിരിക്കണം
അതെ അങ്ങനെ അങ്ങനെ കാണാനും ഭാഗ്യം വേണം തന്നെള്ളൂ
അങ്ങനെ എന്താടി
അല്ല ഉള്ള എടക്ക് പിന്നെ ഓർഡർ ചെയ്യാ എന്ന് പറഞ് എങ്കില് ഒരു മാസത്തേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ നമ്മള് ഫീസ്- ഫീസ് കെട്ട്ണ്ടല്ലോ പിന്നെ നമ്മള് അത് പിന്നെ-
ഉണ്ടാവില്ലായിരിക്കും അവൾക്കിങ്ങാനായിരിക്കും സാ-
അല്ല അത്യാവശ്യം ഓടുന്നെനോക്കെ ഒണ്ട് പക്ഷെ എന്നാലും നമ്മള് ഇതിന് വേറെ ഓൾറെഡി- ഒരേ ഒരു മാസം ഏഴായിരം എട്ടായിരം രൂപ ഫീസ് കിട്ടുന്നുണ്ട് പിന്നെ എക്സ്ട്രാ പൊറമെയാണ്- ഈ ഇത് അതിപ്പോ ഒരു ഒരു പൊറോ പൊറോട്ട വാങ്ങണം രണ്ട് പൊറോട്ട വാങ്ങണം എന്നുണ്ടെങ്കിൽ- അമ്പത് രൂപ കൊടുക്ക- ക്കണം രണ്ട ഒരു പൊറോട്ടക്ക് ഇരുപത്ത്ഞ്ച് രൂപ അപ്പൊ നമ്മള് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ പിന്നെ ഒരു ബിരിയാണി കഴിക്കണൊൽക്ക് തൊ - തോന്നിക്കഴിഞ്ഞാല് നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം ഒരു ബിരിയാണി
നൂറ്റി ഇരുപത് രൂപ കൊടുക്കയാണെങ്കിൽ നാട്ടില് നല്ല ബിരിയാണി കിട്ടും
ആ നമ്മള് അതിന് ചെല സമയത്ത്- ചെല സമയത്ത് ക്വാണ്ടിറ്റി ഇണ്ടാവും ചെല സമയത്ത് ക്വാണ്ടിറ്റിയേ ഇണ്ടാവില്ല
ഉം അതൊക്കെ നഷ് നമ്മള് ഇത്രേം പൈസ കൊടുത്ത് വാങ്ങിചിട്ട് കോണ്ടിറ്റി ഇല്ലാതിരുന്നാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യയല്ലേ
ആന്
ശരിക്കും നമുക്ക് സങ്കടാവുലെ വീട്ടിൽന്ന് പറയുമ്പ വീട്ടില് നമ്മള് എന്ത് വാങ്ങിച്ചാലും നമ്മളെ കയ്യിന്ന് പൈസ പോണില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതിപ്പോ നമ്മുടെ വീട്ടാരെ നമ്മക്കും കുറ്റം പറയാൻ പാടില്ല കാരണം അവര് ഇത്രയും പൈസ അയച്ച് തന്ന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മോള് വീണ്ടും പൈസ ചോദിച്ചാ മോളെ ആ പൈസ എവിടെ പോയിന്ന് നമ്മള് ചോദിക്കും
ഉറപ്പായിട്ടും ചോയ്ക്കും എ -
ഞാൻ എന്റെ ഉമ്മാട് പറയും എന്നന്നാ ഇവിടുന്ന് ഒരു നീ പറഞ്ഞോ-
ആഹ് നമ്മള് ഇവിടന്ന്ന്ന് പറയുമ്പം ആഹ് - ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഫുഡിനെ നമ്മള് ഡെയിലി ഇങ്ങനെ വി- ല്ലോണ്ട് ഒന്നരാടക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ആഹ് പിന്നെ രണ്ടു ദിവസം മൂന്നുദിവസം ആ രണ്ട് ദിവസം ഗ്യാപ്പ്ട്ട് വീണ്ടും ഇരുന്നു ഒരു ഒരാഴ്ചയിലൊക്കെ മൂന്ന്- മൂന്ന് നാല് വട്ടൊക്കെ വാങ്ങി കഴിഞ് പറഞ് കഴിഞ്ഞാല്- അതൊരു എമൗണ്ടാവും, ഇപ്പൊ ഒരു മാസത്തേക്ക് ആകുമ്പോ അത് നല്ലൊരു എമൗണ്ടാവും
ഇപ്പതന്നപ്പോ നീ പറഞ്ഞെ നൂറ്റിരുപത് ആണോ രണ്ടു ദിവസം ഓർഡർ ചെയ്ത എത്രായി ഇരുന്നൂറ്റി ഇരുപത് ആയിലെ അപ്പൊ -
ഉം ഇരുന്നൂറ് ഇരു ഇരുന്നൂറ്റി നാല്പതായി അതാ ഒരാഴ്ച- മൂന്നുവെട്ടം ഓർഡർ ചെയ്തു അപ്പൊ ഒരു മാസം നാലാഴ്‌ച്ച അപ്പൊ ഒരു എമൗണ്ട് ആയി
അപ്പൊ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി- ഇരുവതും നൂറ്റിരുപതും എത്ര നൂഏഹ് മുന്നൂറ്റി മുന്നൂറ്റി അറുപതായി. ആ അഞ്ഞൂറിന്ന് മുന്നൂറ്ററുത് പോയില്ലേ പിന്നെ എന്താ ഒള്ളത് അഞ്ഞൂറില്? ഒരു നാല് ബിരിയാണി വാങ്ങിച്ചാ നമ്മളെ അഞ്ഞൂറ് പോയി.
ആഹ് അഞ്ഞൂറ് പോയി പിന്നെ അതുപോലെ തന്നെ ആ ഒരു മാസം ആവുമ്പോത്തേക്കും നാലാഴ്ച്ച. ഒരു മാസം ആവുമ്പോഴത്തേക്കും ഒരു എമൗണ്ട് ആയില്ലേ ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു എമൗണ്ട്. പേ ചെയ്യുന്നുണ്ട് ഒരു മാസക്ക് ഇത്ര രൂപാന്ന് പറഞ്ഞിട്ട് അതേ പ്ലസ് ഫുഡിന്ന് തന്നെ വീണ്ടും ഒരു എമൗണ്ട് ആയി.
അതെ ടി എനിക്ക് നല്ല വയറുവേദന എടുക്കണ്ട് ഞാനൊന്ന് കുളിക്കട്ടെ ശരിട്ടാ.
ആഹ് ശരി ശരി. ഞാൻ പറഞ്.